ഹലോ കേക്ക് ആഹ് കേക്കൺണ്ടോ
ആഹ് എനിക്ക് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട്
അതെല്ലേ എന്തൊക്കെ ഒണ്ട് വിശേഷം ആഹാരൊക്കെ കഴിച്ചോ
ആഹാരം കഴിച്ചു ഇന്നിപ്പം ഇപ് ഇച്ചിരി മുമ്പ് കഴിച്ചതേ ഒള്ളു രാവിലത്തെ ഭക്ഷ്ണം
അതേയല്ലേ ഇപ്പൊ ഉച്ചയായല്ലോ ഇപ്പഴാണോ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നേ
ആഹ് അതെ അതെ മക്കള്പ്പ ഏറ്റേള്ളു ഇന്നലെ എഹ് ടി വി കണ്ടൊണ്ട്ങ്ങനിരുന്നു അത് കഴിഞ്ഞിട്ട് പത്ത് പ പന്ത്രണ്ട് മണി കഴിഞ്ഞു കെടന്നപ്പോ അപ്പ രാവിലേറ്റ് ചായക്ക് അപ്പത്തിന് അരച്ചു വെച്ചു അന്നിട്ട് മക്കളേറ്റാൻ വേണ്ടി നോക്കിയിരുന്നു
അതേല്ലേ എങ്ങനെ എല്ലാരും അതോ അവരവരുടെ സ സമയത്തിനാണോ എല്ലാരും കഴിക്കുന്നത്
രാവിലെക്കേ ഓഫീസിൽ പോകുമ്പോഴത്തേക്കതാ ഓഹ് ഇപ്പം മോന് സ്കൂള് തൊടങ്ങി ഒമ്പതിലാണേ അപ്പം അവന് ഏഴ് മണിക്ക് പോണം
അതേല്ലെ
അഹ് അപ്പൊ അവന്ക്ക് അവന് ഫുഡ് കൊടുത്തപ്പ ആ കൂടെ ഇക്കായും പോവും അന്നേരം അവർക്കാ ആഹ് ഒരു സെക്ഷൻ കഴിഞ്ഞു ഏഴു മണി സെക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾക്കാര് രണ്ടു പേരു ഏറ്റു വന്നപ്പോ അപ്പോഴത്തേക്കും ആഹ് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു
അതേല്ലേ കൊറച്ച്
ആഹ്
ആയും ആഹ് കഴിഞ്ഞാല് പണ്ടൊക്കെ ആണെങ്കില് വീടുകളിലും എല്ലാവരും ഒര് ഒരുമിച്ചിരുന്നാരിക്കും ഭക്ഷണം കഴിക്കുന്നത് പരസ്പരം ഒരു ദിവസ്ത്തെ വിശേഷം ങ്ങള് മുഴുവൻ പറഞ്ഞ് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കാര്യം എല്ലാവർക്കും ആര്ടേം തെറ്റല്ലത് പക്ഷെ എല്ലാ മനുഷ്യർ ക്കും ഓരോരോ തെരക്കുകളും കാര്യങ്ങളക്കെയൊണ്ട് അപ്പം എല്ലാവരും പല പല കാര്യങ്ങളില് ബിസിയാണ്
അതെ അതെ അതെ ഇപ്പത് അല്ല ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോഴങ്കിലും പണ്ടൊക്കെ ഇങ്ങനെയിരുന്ന് ഓരോ അന്നത്തെ ദിവസ സത്തെ വർത്താനപ്പ അഛന്റെയായാലും അമ്മേടെയായാലും മക്കളായാലും ഓവീ സ്കൂൾ വിശ് എല്ലാ വിശേഷവും പറഞ്ഞങ്ങനെ ഇരിക്കും ഇപ്പന്ന് പറഞ്ഞാ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചാ പോലും എല്ലാവരുടേം കൈകൂടെ ഫോണാ
ആഹ് അത് സത്യാണ് ആഹാരം കഴിക്കുന്ന എന്ത് എന്ത്സ് സാധനാണ് അവര് കഴിക്കുന്നേന്ന് പോലും അവർക്കറിയില്ല കാര്യം വലത് കൈകൊണ്ട് ഫുഡ് കഴിക്കുന്നെങ്കില് എടത് കൈയ്യില് മൊബൈലാരിക്കും അവര്ടെ കണ്ണും മൊബൈലിൽ തന്നെ അയിരിക്കും കഴിക്കുന്ന സാനത്തിന്റെ രുചിയോ അതെന്താണെന്നോ അവര് അറിയാൻ ഒരു വഴിയും ഇല്ല
ആഹ് ഇല്ല ആഹ് ഇപ്പം നമ്മള് പാ മക്കക്ക് ചോറ്ന്നെ കുഞ്ഞ് കുഞ്ഞും മക്കക്ക് എന്നാ ഫുഡ് വാരി കൊടുക്കുമ്പോഴത്തേക്ക് അവര് എരിവൊള്ള ഭക്ഷണം കൊടുത്താ പോലും അവരറിയൂല ആ ഫോണും നോക്കിക്കൊണ്ടിരുന്നിട്ട് കഴിക്കും ആ ഇന്നലെ ഇവിടെ ചക്ക പുഴുങ്ങിയെ ച ചക്ക പുഴുങ്ങി കഴിഞ്ഞപ്പഴ്ത്തേക്കും ആ അവൾ കൊച്ചിന് കൊടുത് കഴിഞ്ഞപ്പഴ്ത്തേക്കും അവള് ഈ അല്ലെങ്കിൽ തിന്നൂല എന്നിട്ട് ആ ചക്കപ്പുഴുക്കാ ഫോണിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ മേടിച്ച് മേടിച്ച് തിന്നും ആ ഫോൺ ഒന്ന് മേടിച്ച് കഴിയുംമ്പഴ്ത്തേക്ക് അപ്പം എരിവും പ്രശ്നവാ
ആ അത് സത്യാണ് ഇപ്പെല്ലാ കുട്ടികളുള്ള എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ ഇപ്പോ കാണുന്നത് അത് അത് മാത്രല്ല പണ്ട് ക്കാണെങ്കില് ഒരു വീട്ടില് ഒരു ഏഴും എട്ടും പേരൊക്കെ കാണും ചെലപ്പൊ അതിൽ കൂടുതലും ആളുകളുള്ള വീടുണ്ടായിരുന്നു കൂട്ടുകടുംബമായിരുന്നു. പണ്ടൊക്കെ പക്ഷെ ഇപ്പം അച്ഛനും അമ്മയും രണ്ട് മക്കളും അല്ലെങ്കിൽ മൂന്ന് മക്കളും അത്രേ കാണൂ അതി കൂടുതൽ ആരും കാണൂല്ല ഇപ്പെല്ലാവരും ഓരോരോ തെരക്കില് പല പല കാര്യങ്ങളും നോക്കിയിരിക്കാണ് പണ്ടത്തെ പോൽത്തെ കൂട്ടു കുടുംബോ അല്ലെങ്കില് എന്താ പണ്ടൊക്കൊണെങ്കിൽ വീട്ടല് അടു ക്കളയില് ഒരുപാട് പേരുണ്ടെങ്കിലും സ്ത്രീകൾ എല്ലാരും കൂടീട്ട് ഒരുമിച്ചായിരിക്കും പാചകം ചെയ്യുന്നതും അല്ല പക്ഷെ ഇപ്പം ഒരു വീട്ടില് ഒരു സ്ത്രീ ആയിരിക്കും ആ എല്ലാർക്കും വേണ്ടിട്ട് കഷ്ടപ്പെടുന്നത്
ഇവ്ടുന്ന് അതുവല്ല ഇപ്പൊ ബന്ധുക്കളൊക്കെ വന്നാ പോലും ഈ ഓഡ്ര് ഓഡ്ര് ചെയ്യല്ലേ
അതെ
എല്ലാവരും ഇരുന്നു ആ ആർഭാടമായിട്ട് ഇരുന്നു അപ്പൊ ഒരുങ്ങണാ ഒരുങ്ങിപ്പറങ്ങി അങ്ങനെ ഇരുന്നു വ കഥയും പറഞ്ഞ് അങ്ങനെ ഇരുന്നു സമയായി കഴുമ്പഴ്ത്തേക്ക് ഓ ഓഡ്രെയ്ത് കഴിക്കാ നേര്ത്തേന്ന് പറഞ്ഞ അങ്ങനെയല്ലല്ലോ ഒരു ഓണം വന്നു അങ്ങനെ എന്തെങ്കിലൊരാഘോഷം അത് ഇത് വന്ന് മക്കറ്റോ എപ്പ കുടുംബത്തിലെല്ലാരും ഒന്നിച്ച് കൂടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി എല്ലാരും കൂടെ ഒന്നിച്ച് ഒണ്ടാക്കലും പറക്കലും അരിയിരിക്കലും അങ്ങനത്തെ ആ ഒരു സന്തോഷമാണല്ലോ
അത് സത്യാണ് പണ്ടൊക്കേന്ന് പറഞ്ഞാല് ഈ എല്ലാവരും കൂടിട്ട് ഇപ്പെന്തെങ്കിലും ഒരാഘോഷം കുടുംബത്തിലൊണ്ടെങ്കി വന്നു കഴിഞ്ഞാല് എല്ലാവരും അവിടെ ഒത്തുകൂടും ഒത്തുകൂടിയിട്ട് കുറെ നാളുകൾക്ക് ശേഷമൊള്ള വിശേഷങ്ങൾ പറയലും അതേപോലെ ഒരുമിച്ച് ജോലി ചെയ്യുന്നു ഒരുമിച്ച് കഥ പറയുന്നു അങ്ങനെ പലതരത്തിലൊള്ള സന്തോഷങ്ങളാണ് പക്ഷെ ഇപ്പം അങ്ങനൊന്നും കാണാറില്ല ഇപ്പം ഒരു കുടുംബത്തിലൊരു ചടങ്ങ് വന്നാ തന്നെ എല്ലാവരും ഫാമിലിയായിട്ട് ഇപ്പം അച്ഛനും അമ്മയും രണ്ട് മക്കളും വേണെങ്കിൽ അവരും സമയം ആവുംമ്പൊ ചെല്ലും ചടങ്ങിൽ പങ്കെടുക്കുള്ളു
ആ പിന്നെ എല്ലാരും കൂടെ ഒരു അത് ന്ന് വെച്ചാ സെൽഫി എടുക്കല് ഫേസ്ബുക്കിലിടല്
ആഹ് അതെ ഇപ്പൊ ഒരു ചടങ്ങ് വന്ന് കഴിഞ്ഞാലതിന്റെ ഏറ്റവും വലിയ ആ പ്രത്യേകതാന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാരും ചടങ്ങിൽ പങ്കെടുക്കുന്നനൊരു സെൽഫി എടുക്കാനും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും വേണ്ടീട്ടാണ് അതാണ് അവർടെ ഏറ്റവും വലൃ സന്തോഷം
അതന്നെ ഇപ്പന്ന് വെച്ചാ ഒരു മതേഴ്സ് ഡേ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്താ അവസ്ഥ എല്ലവരും അമ്മമാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക സ്റ്റാറ്റസ് ഇടുക പക്ഷെ ഇതുപോലെ നോക്കുന്ന ആഹ് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം മക്കളും നോക്കുന്നുണ്ടായിരിക്കോ മ പാരന്റ്സിനെ ഇല്ലായിരിക്കുവല്ലോ ആഹ് സെൽഫി എടുക്കാൻ വേണ്ടി മാത്ര ഉള്ളെ
എ അമ്മയുടെയും കൂടെയുള്ള ഫോട്ടോസ് എടുക്കും സ്റ്റാറ്റസും ഹാപ്പി മതേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവര് റിയൽ ലൈഫില് അച്ഛനേും അമ്മയും തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാരായിരിക്കും ഇവരില് പകുതി
അതെ സത്യ ആയിട്ടും അതെ എന്തൂര് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഒരു ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ടേ ഒരു ഒരു മകളെ ഇങ്ങനെ കൊണ്ടോന്ന്അമ്മേനെ കൊണ്ടോയി അടിക്കോ ഇടിക്കോ ഒക്കെ അങ്ങനെ ഉപദ്രവിക് ക്കുവാണ് അത് കഴിഞ്ഞ് കുറച് കഴിഞ്ഞ് ഒരാണും വന്നിട്ട് ആഹ് അമ്മേനെ ഉപദ്രവിക്കുന്നത് സഹിക്കൂല കണ്ടാല് അതുപോലെ ഇങ്ങനെ ലോകവായി പോയല്ലോ ല്ലെ നമ്മൾ ഒരു ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുവാണ് ഇതേ അവസ്ഥയിലെ നമ്മുടെ മക്കളും കണ്ട വളരുന്നത്
ഇത് നാളെ നമ്മുക്കും ഇങ്ങനത്തെ അവസ്ഥയാവാൻ അങ്ങനെ ചിന്തിക്ക്ന്നേ ഇല്ലല്ലോ
അത് സത്യമാണ് ഞാനും ഈയ ഒരു കഴിഞ്ഞൊ ഒരു ദിവസം എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം മുമ്പാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനി ഇരിക്കുന്ന സമയത്ത് ഒരമ്മ ഒരു പ്രായമായ ഒ അമ്മയാണ് അവര് അവരുടെ ചുറ്റും കുറച്ച് പോലീസുകാർ നിൽക്കുന്നത് കണ്ട് അപ്പൊ സംഭവം എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ചെന്നപ്പഴാണ് ആഹ് മറ്റുള്ളവര് പറഞ്ഞ് കേക്കുന്നാണ്ട് അവര് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് കാര്യം എന്താ ചോദിച്ചപ്പോ ഭർത്താവും മക്കളും ങ് നിരന്തരമായിട്ട് ഉപദ്രവിക്കും ആഹ് അതുകൊണ്ട് അവര് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാണെന്നാണ് അവര് പറഞ്ഞത് അപ്പം ഞാൻ ആലോചിക്കായിരുന്നു ങ് ന്ന നമ്മുടെ ഈ ഒരു സമൂഹം എത്രമാത്രം അതർപ്പതിച്ചു പോയിന്നുള്ളത് പ്പം ഒരു മക്കള് അമ്മമാരെ എടുത്ത് ഉപദ്രവിക്കുകന്ന് പറഞ്ഞാലന്ന് ആലോചിച്ച് നോക്കണ അവർ വേണ്ടി അവരെ വളർത്തി വലുതാക്കി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആക്കിയെടുത്തിട്ട് ലാസ്റ്റ് അവർക്ക് തിരിച്ചു കിട്ടുന്ന പ്രതിഫലം എന്താന്ന് നോക്
അതന്നെ ഒരു ഭയ ഭയങ്കരമാണ് നമുക്കൊരു നിസ്സാരം ഒരു എവിടെയെങ്കിലും ഒന്ന് മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഉള്ള വേദന ഓർത്തക്കാം എന്നിട്ട് ആഹ് മ കളാ പേ ഒടിഞ്ഞഞ്റങ്ങി ആഹ് ഒരു വയസ്സാകുമ്പോൾ ആ എല്ലുകൾക്കൊന്നും ബലമില്ലാതിരി പിന്നെ ആഹ് അവസ്ഥയില് ആഹ് മാതാപിതാക്കളെ ഉപദ്രവിക്ക്ണതും ഓ ഒരു വല്ലാത്തൊരവസ്ഥ അല്ലെ
അത് സത്യാണ് ഈ പലരും മാതാപിതാക്കളെ ഇപ്പം കൂടുതൽ ഉപദ്രവിക്കാനും ഒക്കെ ഉള്ളരു കാരണം എന്ന് പറഞ്ഞാല് സ്വത്ത് രണ്ടോ അതി കൂടുതലും മക്കളൊ ക്കെണ്ടെങ്കില് സ്വത്തിന് വേണ്ടിയിട്ട് അച്ഛനെ അമ്മും കൊല്ലുന്നവരും ഉപദ്രവിക്കുന്നവരും ഒരുപാടുണ്ട്
അതാണ് മെയിൻ കാരണം സ്വത്താണ് ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാര് കിടന്ന ഒരു നെട്ടോട്ടം ഓടത് എന്തിനാ അവര് ഒരു ആറടി മണ്ണ് ഒരു ഒന്നോ രണ്ടോ വർഷത്തിലേക്ക് വേണ്ടിട്ട് ഒരിത് വേണം അത് കഴിഞ്ഞി അവിടെയും തകർന്നു പോല്ലേ എന്തെങ്കിലുമൊക്കെ നട്ട് വച്ച് ആര്വിടെ ആര് സൂക്ഷിക്കുന്ന പോലും ഇല്ലല്ലോ
സത്യാണ് പണ്ടൊക്കെ പണ്ടൊക്കെ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹത്തിനായിരുന്നു ക്ഷേ ഇ ഇപ്പന്ന് പറഞ്ഞാല് പൈസ പണമാണ് എല്ലാവർക്കും വലുത് അതിനാണ് ആൾക്കാർ പ്രാധാന്യംപ്പെടുന്നത് ചില- മനുഷ്യർ ഇത്രയും ക്രൂരമാവാൻ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ട് ചിന്തി- കാൻ മനുഷ്യന് തോന്നുന്നത് തന്നെ പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ്
ആർത്തി അതെ അതെതെ പിന്നെ ലഹരി ഉപയോഗങ്ങളെ എല്ലാ ലോകത്ത് ലഹരി ഉപയോഗം
അതെ അതെ സത്യമാണ്
പി പിന്നെയല്ല നമ്മുടെ മക്കുടെ കാലഘട്ടമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പ- തന്നെ ലഹരിയുടെ പേടിയാവ് ഓർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ മക്കുടെ അവസ്ഥയൊക്ക ഓർത്തു കഴിയുമ്പോഴത്തേക്കും
സ്കൂളിൽ വിടാൻ തന്നെ പേടിയാണ്
ആഹ് പേടിയാണ് കാര്യം കൂട്ടുകെട്ടുകൾ ചെലപ്പം അതെത്ര നല്ല കുട്ടികളാണെങ്കിൽ പോലും ഒരുപക്ഷെ അവരുടെ കൂട്ടുകെട്ടുകളും മതി അവര്- തെറ്റായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സ്കൂളിലൊപ്പം ആഹ് ഒരു പ്രായം കഴിയുമ്പൊ പേടിയാണ് അവര് ഇനി ചീത്ത കൂ കുട്ടികുള്ള പോവോ ഇതേപോലുള്ള ലഹരിയൊക്ക ഉപയോഗിക്കുന്ന സത്യം പറഞ്ഞാല് പേടിയാണ്
ഒരു പത്താം ക്ലാസ് വരെ ഒക്കെ മ ഒരു മിനിമം നമ്മടെ കയ്യിലൊക്കെ നിക്കും അത് കഴിഞ്ഞാ പിന്നെ അവര് അങ്ങോട്ട് എറങ്ങി നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി നമ്മെടെ കയ്യിലേക്ക് നി കേക്ക് വേ ഇല്ല നമ്മള് പറീണ കേക്കൊ ഒന്നും ഇല്ലല്ലൊ
ഓല്ല പ്രത്യേകിച്ചും ആൺകുട്ടികളാണ്
ആഹ് ആൺകുട്ടികള് വീട്ടി പറയുമ്പ പറയാ ഞാൻ ഒന്നും ചെയ്യൂല പറക്കൂലാന്നെല്ലം പറയും പക്ഷെ നമ്മക്ക് അതെല്ല ലോ അങ്ങോട്ട് കൂ അങ്ങോട്ട് എറങ്ങി കയ്യുമ്പത്തേക്ക് കൂട്ടുകാരണല്ലൊ
ആഹ് അതെ അതെ ഈ കൂട്ടുകെട്ടുകളാണ് പല കുട്ടികളേ ഇങ്ങനെ കാര്യം കൂട്ടുകാരെ നിർബന്ധിക്കും അപ്പം അവർക്കത് ചെയ്യാൻ പറ്റാതെ വരില്ലെ കൂട്ടുകാരി ഇപ്പം കുട്ടികൾക്ക് ഏറ്റവും വലുതെ കൂട്ടുകാരാണ്
രാണ് കാരണം നമ്മുടെ കൂടെ നമ്മുടെ കൂടെ അവരെ ഒരു ഒരുപാട് നേരം സ്പെൻന്റ് ചെയ്യുന്നില്ലല്ലോ.
ഇല്ല അത്കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും അവരെ പറ്റി അറിയാൻ പറ്റുന്ന ഇപ്പൊ കുട്ടികളുടെ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന അവരുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ അവരുടെ കൂട്ടുകാർക്കാന്ന
കൂട്ടുകാർക്കാണൊ അതെ അതെ സത്യാത് ഏത് കാര്യം നമ്മള് ചെല്പ്പൊ അവരോട് ചോദിച്ചായിരിക്കും നമ്മടെ മക്കളെ വിശേഷങ്ങളെ അറിയണത്
തീർച്ചയായിട്ടും ആണ് ഇപ്പൊ നമ്മടെ എല്ലാ പേരൻസും ഇപ്പം നമുക്കക്കെന്തേലും പ്രശ്നം വന്നാല് ആദ്യം വിളിക്കുന്ന അവരുടെ കൂട്ടുകാരെ ആയിരിക്കും
കൂട്ടുകാരെ അത് തന്നെ പോലെ ആയി പോയി ലോകം. പണ്ടൊക്കെ എന്തൊരു സന്തോഷള്ള ജീവിതായിരുന്നു ഇപ്പൊ മുമ്പോട്ട് ജീവി ക്കേന് ഓർക്കുമ്പൊ ഓരോ നിമിഷം പേടിയായിക്കൊണ്ടി രിക്ക്യവ പെൺ പിള്ളാരായാലും ശരി
അതെ അതെ അത് മാത്രല്ല ഇപ്പൊ എന്തെല്ലാം തരത്തിലുള്ള അക്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മോഷണമായാലും പീഡനമായാലും പിടിച്ച്പറി ആയാലും ഒരോ തരത്തിലും മനുഷ്യർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാം കൊണ്ടും സാധനങ്ങളുടെ ഒക്കെ വെല കയറി കയറി പോവുന്നതൊ
അതെന്നേ ചോ അരി മേടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയ ഇപ്പൊ ഇപ്പ പറമ്പിൽ കൃഷി ചെയ്യാൻ പറമ്പ് അഞ്ച് സെന്റ് പത്ത് സെന്റ് സ്ഥലം വെച്ചല്ലേ ഓരോര്ത്തർക്കുള്ളു
അത് സത്യാണ്. എങ്കില് ഞാൻ പിന്നീട് ഒര് ദിവസം വിളിക്കാം കെട്ടൊ
ആഹ് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്ന എന്നെ വിളിക്ക്
ഓക്കെ